എന്താണ് സുഖാണ് കൊഴപ്പൊന്നില്ല അവിടെ മഴണ്ടായിരുന്നു ഇപ്പൊ വയിലായി. ഇങ്ങളാടെ
ഇവിടപ്പോ മഴ പെയ്യീണ്ട്.
ങ്ങേ ചായുടിയൊക്കെ കയ്ഞ്ഞിലെ
ഏഹ്
ചായ കുടി കൈഞ്ഞാ
ആഹ് ചായൊക്കെ കുടിച്ച് ഒടിച്ചല്ലേ.
ആഹ് കുട്ച്ച്, കുടിച്ചെണീറ്റ്. മക്കളൊക്കെ ഒരാൾ പോയി ഒരാൾ. പോവാതെ നക്കണ അടുത്ത പരിപാടി നോക്കാണ്ട്
ഉം ചോറൊക്കയിലെ.
ചോറായിട്ടില്ല വെള്ളണ്ടടുപ്പത്ത് ചോറിണ്ടാ
കറി വെക്കാനൊക്കെ കിട്ട്യോ
കറിക്കാൻ കിട്ടി മത്തിണ്ട് ഉം അല്ല കൊണ്ടർലാ തലേ ഇപ്പൊ കൊണ്ട്രും എവടെ ഇവിടെ മാർക്കറ്റീന്ന് ഞാൻ ഇവിടെ മീൻകാരന്റെ എടുത്ത്ന്ന് അങ്ങനെ വാങ്ങാറില്ല കൊണ്ടരും പൊറത്തു അവിടന്നും അങ്ങനെ കൊല്ലും.
ആഹ് ആ ഞങ്ങക്ക് കിട്ടി
ആ നിങ്ങള് ഇവിട്ന്നാ കിട്ടുകാ
ഏ ഞാൻ ഞങ്ങക്ക് മീൻകാരന്റെ കൊണ്ട് വരും കൊണ്ടുവന്നില്ലെ പോയി വാങ്ങും.
ആഹ് ആഹ് ആഹ്
ഉം.
പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ
ഒക്കെ സുഖവായിട്ട് അല്ഹംദു ലില്ലഹ് അങ്ങനെ പോണ് കൊഴപ്പൊന്നില്ല അവിടെ. എല്ലാർക്കും സുഖല്ലേ ഉം മഴ പെയ്യുമ്പോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വെള്ളം കേറണ പ്രശ്നോ അങ്ങനെ എന്തേലൊക്കെ ഉം.
ഇവടെല്ലല്ല പഴന്റെ വാക്കൊന്നും അല്ല ഇബടെ
ആഹ്
ഞങ്ങളെ വീടിന്റെ അവിടെ ഉണ്ട്ട്ടോ വേടവക്കാന്. ഇവട അങ്ങനൊന്നൂല്ലാ പക്ഷേ ആഹ് ആഹ് വീട്ടിക്ക് കേറി. ട്ടില്ല്യ ഇതുവരെ അത് തന്നെ അടുത്ത് കൂടെ അപ്പറത്തെ വീട്ടിക്കൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്.
ആഹ്
ഇപ്പ അവിടെ അങ്ങനെ ആ ആഹ് ഇപ്പൊ പോഴേ നല്ല വെള്ളണ്ട് ഇപ്പൊ തട ഇതൊക്കെ പാലൊക്കെ വന്നിട്ടേ അവിടങ്ങനെ കെട്ട് വന്ന്ക്കണ്‌ അപ്പ പിന്നെ വേറെ സാധ്യത ഉണ്ടാവുംന്നാലും. വെള്ളം വരുമ്പത്തിനെ പ്പങ്ങളൊക്ക ഒഴിഞ്ഞ് പോവട്ന്ന് അതൊണ്ട നിക്കാൻ പറ്റില്ലല്ലോ എന്റെ ഉമ്മാന്റെ വീട്ടിൽ പോവും ഉമ്മാന്റെ വീട്ടിക്ക്.
ആഹ്
ആഹ് ഇമ്മാൻ്റെ കുടി പോവും ഇപ്പം പ്പുള്ള കാരണം ആണേ ആദ്യം ഒക്കെ ഇപ്പ ഗൾഫിൽ ആയിനൂ ഇപ്പം ഇപ്പ വന്നിണ്ട് അപ്പൊ പിന്നെ ഇപ്പൊക്കെ പോവോന്നൊരു പേടി ണ്ടായി ഇപ്പൊന്ന് അങ്ങനെ പോയി നിക്കൂലാല്ലോ എവിടെ ഓ നമ്മള് പോകുമ്പ പോലെ വെരാതിരുന്ന മതി നല്ല ബുദ്ധിമുട്ടല്ലേ. ഒക്കെ അത് എടുത്ത് വെക്കും വേണോ ഒന്നിനും പറ്റൂലല്ലേ പെരേൻ്റെ ഉള്ളില് ഒക്കെ ഒലിച്ച് പോകൂലേ
ഉം അത് മാത്രല്ല പിന്നെ ചളിയും ഒക്കെ ആയിട്ട് വള്ളി ജാതികളൊക്കെ കേറുവോ.
ഇണ്ടിണ്ട് പിന്നെ ആ വീട് ഒന്നിനും പറ്റില്ലാ
ആഹ്.
ഉം ഞങ്ങടെ അവിടൊക്കെ കഴിഞ്ഞ് ഒരു വട്ടം വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് വീടുകളൊക്കെ പോയി ഇതാ വീടിപ്പം ഇങ്ങനെ കയറ്റി കോണ്ടിരിക്കയാണ് ആൾക്കാർ ഇപ്പോളും അത് കഴിഞ്ഞിട്ടില്ല റെഡി ആയി ഇല്യാ അപ്പഴ്ത്ത്ന് നട്ത്തതും വരാൻ സാധ്യത മഴ പെയ്താ ണ്ടാവും വെള്ളപ്പൊക്കം
ആ അപ്പ പിന്നെ വല്ലാതെ അയ്മെക് ആരും നിക്കണ്ടാവില്ലല്ലേ.
നമ്മൾക്ക് പൊഴ ല്ലന്നൊന്നും പറഞ്ഞിട്ട് കാര്ല്ല ചിലപ്പോ നമ്മള് ഉരുൾപൊട്ട അങ്ങനത്തൊക്കെ ഉണ്ടാവൂലേ അതാണ് പേടി ഒന്നും പറയാറ്റില്ല ഇല്ലില്ലല്ല അനക്ക് നെയ്റാം.
അതന്നെ
എ ഏ ഏ ഞങ്ങക്കുണ്ടായിട്ടില്ലാ
ഒരിതും ഉണ്ടാവാൻ.
ഉം ആർക്ക് ഉണ്ടാ അത് വെക്ക എത്ര എത്ര ജീവനളാ പോണ് ആഹ്
ആ അതന്നെ കഴിഞ്ഞ പ്രാവശ്യ ഒക്കെ എന്താണ്.
അത് പറയാണ്ടോ എപ്പഴും ആളേതാ മേര് ജാതി എഴുതാനൊന്നും അറിയാതിക്കണതേ
ഇല്ലില്ലാ
ഉം തിരിച്ചറിയില്ല അറിയുമ്പോ പൊയ്‌കെ ടല്ലേ പുഴെ പോയി ഇരിക്കാനാണാവോ
ആഹ് അതന്നെ
ഉം
എന്തായാലും അങ്ങനത്തെ ദുരിതങ്ങളൊന്നും ഇല്ലായിരിക്ക മഴ പെയ്തില്ലെങ്കി നമ്മക്ക് വെള്ളം ഇണ്ടാവൂലാ
ആ അങ്ങനെയൊരു പ്രശ്നുണ്ട് പക്ഷെ എടക്ക് പെയ്ത് എടക്ക് പോവാണ് ഇന്നലൊക്കെ പിന്നെ വെള്ള ഉമ്മ വെയ്ലയ്നീ
ഇലേ ഇന്ന് പത
ആഹ് ഞങ്ങള് ഞങ്ങളവടെ ഇതാവിടെ മിറ്റത് ഫുള്ള് ഉറവാ
ള്ളാല്ലേ.
ഉം
ഞങ്ങളവിടെ അങ്ങനെ വെള്ളം ഒന്നും കിട്ടൂല
ഇന്നലെ ഇപ്പ വെയിലടിച്ചപ്പോ ആ ഉറവൊക്കെ ഒന്ന് പോയിനീ ഇപ്പ അതാ വീണ്ടും മഴ പെയുത്ണ്
ആഹ് അപ്പൊ വെയില് തെറിച്ചല്ല പിന്നെ
ഉം ഇപ്പൊ ഇവിടെ മഴയാണ്
മക്കളല്ലേ ചെലപ്പം ഞങ്ങള് ഇവിടെ ഉം. നാട്ടിൽ ചെലോടത്ത് ഇങ്ങട്ട് മഴ പെയ്യും ചെലോടത്ത് ഞങ്ങളെ അവിടുക്കെ ഇണ്ടാവൂല ടൗണിലൊക്കെ മഴേക്കാരം അങ്ങനെണ്ട് ചെലേ ടൈമില് ഓരോന്നായിട്ട്.
ഉം പിന്നെന്താ പിന്നെ പരിപാടിയൊക്കെ
പരിപാടിയൊക്കെ ദാ ഇങ്ങനെ ഓരോന്ന് ഇണ്ടാക്കാൻ പോണ്. അലക്കാന്റെടുത്ത് പിന്നെ പണികളൊക്കെ കഴിഞ്ഞാ.
ആഹ് ഏകദേശൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കുളിച്ചാനൊക്കെ ഉള്ളൂ
ഇങ്ങ് ആ. ആഹ് എനി പിന്നേ എനിക്ക് പണി കെടുക്കാ ആയി നിങ്ങളൊക്കെ ഗ്യാസിമലൊക്കേണ് ഏടാ ആര
അല്ല ചോ ചോറ് കടുപ്പത്ത് കറി ഗ്യാസ്മ്മേ ഉണ്ടാക്കും.
ഗാസ്മണ്ടാക്കല്ലെ
അതന്നെ.
ഇങ്ങളോ
ഞാനും ചോറടുപ്പത്ത് കറിയൊക്കെ ഇങ്ങനെ ഗ്യാസുമലും കറണ്ടിന്റെ അടുപ്പത്തൊക്കെ ആയിട്ട് വെക്കും
ആഹ്
ഉം
അങ്ങനെയൊക്കെ നടക്കോളൂ
ആ അങ്ങനൊക്കെ നടക്കുള്ളൂ കുട്ടി ഏതാവുമ്പോഴത്തിനെ വേഗം നോ തിന്നാലും കയ്യും
ആഹ് ഇപ്പ വെറകിനും പൈസേണ് ഗ്യാസ്
ആ വെറകും ഇപ്രാവശ്യം ഇറക്കീട്ട് ഇല്ല അപ്പൊ അതായത് ഇങ്ങനെ ചോറ് എന്തായാലും ഞമ്മക്ക് ആ ചോറേ എങ്ങനെയങ്കിലുംക്കെ നമുക്ക് ഇങ്ങനെ പോക ചോറ് വെക്കാനാണ് പണി വെറക് വേണ്ടേ മറ്റൊക്കെ ആവുമ്പോ അതൊക്കെ വെക്ക ചോറ് ഗ്യാസ് മലെന്നും വക്കാൻ പറ്റൂല ടാ കുക്കറ്ൽ വെച്ചാ ൻക്ക് ഇഷ്ടല്ല
ആഹ്
ഉം
ചോർ കുടുക്കേ വെക്കണത രസം
കൊടുക്കണതാണ് ഏകദേശം കുക്കറിൽ വെച്ചാ നന്നാവൂല
ആഡ്
ആഹ്
എഴ്തിയൊക്കെ ഓടുമ്പോ വെക്കാന്നല്ലാതെ അയ് തോനെട്ട് വെക്കാനും പറ്റൂല
ഇല്ല റൈസ് കുക്കറില ആവണം പിന്നെ
ആഹ്
കുക്കറില് ഇട്ട് വെച്ച കുഴപ്പ ഇല്ലല്ലോ എന്നാലും ചോറ് ആയി അടുപ്പത്തെക്കണ പോലെ ആവൂല
ഉം ങൾ രാത്രിയക്കുള്ളൊക്കെ വെക്കലാ കൂടെ രാത്രിയൊക്കെ ഉള്ളതൊക്കെ കൂടെ വെക്കല
ആഹ് പിന്നീ അയിന് പണിട്ക്കണ്ടേ
ഹ് ഹ് ചിലോര്ക്കൊക്കെ അപ്പാ അപ്പ ചൂടുള്ള വേണം ഉച്ചെക്ക് വേറെവേണം രാത്രി വേറെ വേണം
ഞങ്ങൾക്ക് ഇവിടെ മീൻ പൊരിച്ചതൊക്കെ ചൂടോട മതി മറ്റേത് ന്നൊക്കെണ്ട് കൊടുത്താ കാന്ന് എന്താപ്പത് നമ്മുക്കും റെസ്റ്റ് വേണ്ടേ ഇപ്പ തന്നെ പണികള് കഴിഞ്ഞു ഒരുങ്ങണകി ഉം
ആ ഉച്ചകത്തെ പിന്നെയും പോട്ടെ വെക്കാ കാരണം നമ്മൾ ആക്ക പോലെ രാ ാവെ പണികെടുത്ത് തുടങ്ങിയ രാത്രിക്കകത്ത സഹിക്കാൻ പറ്റാതെ വകുനേരം അടുക്കളെ കേയറും മാണോ ഒകെ ആക്കുംമാണോ ഭയങ്കര കെതികെടാണ് ഒന്ന് കെടുക്കാനും കൂടി നേര
ഇല്ല ഉച്ചക്കത്തെ കയിഞ്ഞു വരുമ്പഴ് രാത്രിക്കത്തെ ചെലോടത്ത് അങ്ങനുണ്ട് ചെലോല് അമ്മായിമാര്ക്കാ പരിപ്പും പരിപ്പൊക്കെ വേണം അപ്പ എന്താ ചെയ്യ ചെയ്യന്ന ആണ്ടി വരും
ഒറ്റക്കാവുമ്പോ പിന്നെ സുഖമാണ്
സുഖണ് ആഹ് ആഹ് ഞാന് മീനൊക്കെ ഉണ്ടെങ്കില് മീൻ എപ്പഴും വൈകുന്നേരത്തിനുള്ളത് ഇങ്ങ എടുത്തക്കും ഇപ്പം പോരികും അങ്ങനെ ചെയ്യുള്ളൂ
ഞങ്ങള് തോനൊക്കെ കിട്ടുകാണ് അങ്ങനെ കാട്ട രാത്രിക്ക് വേറെ എടുത്ത് വെക്കും
ആഹ് ആഹ് ആഹ് പിന്നെ കൊറച്ചൊക്കെ ആണെങ്കിൽ രാത്രികൽത് ഉണ്ടാവൂല്ലേ
ആഹ്
ഇണ്ടാവോ
ഇണ്ടാവോച്ചല് കരുതിയാ ഇണ്ടാവും പൊരിക്കാ ഉച്ചക്ക ആക്കി പൊരിക്ക അപ്പൊ ചോ ചെൽപ്പം ചോറ്‌ന് ആൾക്കാര്ണ്ടാവും ഞങ്ങളല്ലാരു ണ്ടാവും ചെൽപ്പോ ങ്ങളാരൂ ണ്ടാവുല്ല ഇപ്പേ കാക്ക ഓല് ആരേലും കൊറവുണ്ടാവും ഓല് എല്ലാരും ഉണ്ടാവുമ്പോ പിന്നെ ഉണ്ടാവൂല
അന്റെ ഇപ്പ ഇവിടെ നാട്ടിലാ
ആഹ് നാട്ടിൽ തന്നെ
എന്താ ജോലി
ഇപ്പൊ കരശ്ശേറ ഇറ്റും പോണ് ഏഹ
അതെന്താടി
എന്റെ കോറില്ലല്ലോ കല്ല
ആഹ് ആഹ് ആ അവിടെ പണിയാ
ആഹ്
അവിടെ വണ്ടീയിലാ കല്ലല്ലൂർ വണ്ടിയിലല്ലല്ലോ
വണ്ടിയിലല്ല അവിടെ ഇങ്ങനെ ഷെയർ ഇട്ട് നടത്തിച്ച് ണ ആൾക്കാര്
ആഹ് ആഹ് ആഹ്
ഉം
അങ്ങനെ
ഉം ഇപ്പം മഴായൊണ്ട് പണി ഇല്ല
ഇല്ല ലേ
ഉം
അപ്പ പിന്നെ വീട്ടില് ഇണ്ടാവൂലേ
ആഹ് ന്നാലും പോയൊക്കെ നോക്കി എടുക്ക ഇവടെ തന്നെ ഉണ്ട ഇന ഒരു കോറിയ അപ്പൊ ഉപ്പച്ചിക്ക് സമാധാനം ഉണ്ടാവല്ലോ മഴയത്തായാലും വെയിലായാലും പണി ഇല്ലെങ്കിലും പിന്നെ ക കട് ഇക്ക രാവിലെ പോയോക്കും ആഹ് പോയോക്കി പോയിരുന്നാല് സമാ സമാധാന ആവൊള്ളൂ
ആഹ് അതില് വെള്ളം വരൊ കോറീൽ വെള്ളം ഇണ്ടാവൂല്ലേ ആ ചിലരൊക്കെ കുളിക്കാനൊക്കെ പോകല
ആഹ് അത് വേറെ കോറി ഇത് പൊട്ടിക്കണ കോറിയാ
ആഹ ഇലനോട നല്ല വെള്ളം ഉണ്ടാവൂല്ലേ
ആഹ് വള്ളം ണ്ട് ക്ഷേ പൊട്ടിക്ക്ണേക്ക് ആരു കുളിക്കാൻ പോവൂല ഏഹ് പൊട്ടിച്ച് കഴിഞ്ഞ നമ്മൾ ഉപേക്ഷിച്ച കോറിയൊക്കെ ഉണ്ടാവുമല്ലോ
ആഹ് ആഹ്
ആഹ് അങ്ങനത്തേലൊക്കെ എല്ലാവരും കുളിക്കാ മുങ്ങാനുള്ള കോറിയൊന്നും ഇല്ലേ
ഞങ്ങള ഇവിടന്നില്ല കോളങ്ങളൊ ക്കണ്ട്
ആഹ് പോ വെല്ലേ കുളിക്കാനൊക്കെ
ഇല്ല ഞ പേരന്ന് വീട്ടീന്ന് പോവും പുഴേക്ക് അതാ ആദ്യക്കേ ഇപ്പ ആരാ പോഴേ പോയികുളി
അത് ശരിയപ്പൊക്കെ മര ഞങ്ങള ഇ വിടെുണ്ട് ഞങ്ങളവിടെ തോടാണ് എട്ത്തന്നെണ്ട് ഞങ്ങടെ പാടാണ് പാടത്തിന്റെ വക്കാ അപ്പൊ ഇറങ്ങിയാ തോടായി പക്ഷെ പോവാൻ മടിയ
ആഹ അതന്നെ ഇപ്പ അയിന് ആരും ഉ പോവും കുടികൂല
ഇത് ഇപ്പ ചെയ്യ്
എന്താണ്
അല്ല കുറച്ചും കൂടി ചെറുപ്രായ ആണെങ്കില് പിന്നി മണ്ടി പോയി ചാടി കൂൾച്ചേ നി അറിയ
ആഹ് അതന്നെ പിന്നെ നീന്തകല അറിയോ
നീന്തലൊന്നും അറിയില്ല ഇവിടെ കോറി ഒക്കണ്ട് റിഞ്ഞിട്ട് കാര്യല്ല അതറില്ല
ആതന്നെ എനിക്കും ഞങ്ങളവിടെ പുഴ ഉണ്ടന്ന് പറഞ്ഞട്ട് കാര്യല്ല ഇക്ക് നീന്തല ഒന്നും അറിയില്ല എല്ലാരും ചോയിക്കും പൊഴ ഇണ്ടായിട്ട് നീന്തല അറിയില്ലേന്ന്
ആഹ് അത്
ഇക്ക് പേടിയ വള്ള വള്ള ത്ത്‌ വെള്ളം കാൺണേ പേടിയാ ഞങ്ങള് സ്കൂള്ക്കൊക്കെ തോണീലാ പോയിന്നെ ഉം ആഹ് എന്ന ശരി
ആ ആയിക്കോട്ടെ